ആ കേക്കുന്നുണ്ടോ
ആഹ കേക്കണുണ്ട്
ഇങ്ങനെ പണിയെടുക്കാൻ പോവാൻ നിക്ക
ഉം ആയൊ ഒക്കെ
ഇല്ലില്ല ആക്കിക്കൊണ്ട് നിക്കന്നു
ഉം എന്താ ഇണ്ടാക്കണെന്ന്
നോമ്പ ആയതോണ്ട് അങ്ങനെ ഫുഡൊന്നും ഇണ്ടാക്കുന്നില്ല
ആഹ് ആഹ് എല്ലാർക്കും നോമ്പാ
ഇല്ല ഇല്ല അൻക്ക് നോമ്പ് ഇല്ല
ആഹ്
നിങ്ങളെ പെരെലും പണ്യൊക്കെ കഴിഞ്ഞോഅവിടെല്ലാ ക്കും നോമ്പ് ഇണ്ടോ
ഇവ്ടെ ഇന്നില്ലേനി ഇഞ്ഞ് നാളെ നോക്ക എഴതിട്ടേ ഇന്നലൊക്കെ ഇല്ലെ ഇങ്ങനെ ഓരോത് ക്കൂടെ പോയതോണ്ടും ഇന്നെലെ മ്പുറം നേർച്ച അനൊക്കെ അത് പോയതോണ്ടെ ഭയങ്കര ക്ഷീണ എല്ലർക്കും അപ്പൊ പിന്നെ ഇന്ന് ഇട്ത്തില അപ്പൊ നാളെ ഇട്ക്കാറ്ന്നു
അതെയോ പണിയൊക്കെ കഴിഞ്ഞോ
അതും കഴിഞ്ഞു ഇങ്ങനെ ഇര്ക്കാണ്
ചായൊടി കഴ്ഞ്ഞ് ലെ
ചായൊട്യയ്ഞ്ഞു അപ്പൊ പിന്നെ മക്ക് മക്കളൊക്കെ സ്കൂൾക്കും പറഞ്ഞയച്ചു. പിന്നെ വീട്ട്ത്തെ അടുക്കളെ തൊട്ക്കലു ഒക്കെ കഴിഞു ഇപ്പോ ഇങ്ങനെ ഇരിക്ക.
അതെ ഇങ്ങക്ക് എത്ര കുട്ട്യേള
ഒരാളുണ്ട് ഒരാള് അഞ്ചാം ക്ലാസ്സിലാണ്. ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് അപ ഓര് രണ്ടാളും പോയി. ഇഞ്ഞ്പ്പോ നാല് മണി നാലര ആവു വരുമ്പക്ക്
ആഹ് സ്കൂളൊക്കെ എങ്ങനെ ഉച്ച ഭക്ഷണൊക്കെ കൊടുത്തയക്കണൊ
ഇപ്പ ഞാൻ മാറ്റി. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് സ്കൂളില് ആയിറ്റ്ണ്ട് അപ്പ പിന്നെ ഔടെ മറ്റേതെരെ സി ബി പ്രൈവറ്റ് ഏയ്യ്നു അപ്പ പിന്നെ അങ്ങനെ നമ്മളൊക്കെ കൊടുത്തയക്കണം ഇപ്പൊ പിന്നെ പ്രാവ ഈ പ്രാവശ്യം മുതലേ ഞാന് മാറ്റിപ്പോ
പ്രൈവറ്റ് ആവുമ്പ നല്ല പൈസയും വേണ്ട്യേ രൂല്ലേ
മാണം. ഈ തൊറക്ക്ണ സമയത്തൊക്കെ നല്ല ക്യാശ് വേണം. പിന്നെ ടേമോ മൊക്കെ എങ്ങനെ
നമ്മള് ഫസ്റ്റ് നല്ല പൈസ കൊടു
ആഹ് ബെയ്‌സ്ഡ് ആ ആ അങ്ങനെയും കൊടുക്കണം പിന്നെ ജൂണൊ ക്കെ ആവുമ്പോ ബുക്കുകള് ഫീസ് തന്നെ രണ്ടായിരം മൂവായിരം റുപ്പിയെന്റെ അടുത്ത് ബുക്കിന് മാത്രം വേണം പിന്നെ യൂണിഫോമ് സെപ്പറേറ്റ് എല്ലാതും വേണ്ടേ അപ്പോ പിന്നെ ടേം ഫീസ് ആണെങ്കി നാലും മൂന്നും നാല് റുപ്യയാ അഞ്ച് റുപ്യയാ അതും വേറെ വേണം മാസം മൂന്ന് മാസം കൂടുമ്പോ അങ്ങനെയും വേണം
നല്ല ചെലവാല്ലേ
ചിലവാണ് അപ്പൊ പിന്നെ മാറ്റിയിപ്പോ എവിടെ പഠിച്ചാ കേ രളത്തിൽ എവിടെ പോയാലും പഠിച്ചും അപ്പോ പിന്നെ ഇനിയൊക്കെ ആ അപ്പ പിന്നെ ഇനിയൊക്കെ ആ ആ ഇവിടെ പോയാലും പഠിച്ചു അപ്പ പിന്നെ ഇനി മാറ്റി അപ്പ പിന്നെ ഇപ്പോ ഓല് എന്താലും ട്രാക്കൊക്കെ പഠിക്കാനുള്ളത് ഒറ്റക്ക് പഠിക്കേണ്ടതായല്ലോ
ആഹ് ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ അങ്ങനെ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചാലേ പിന്നെ പഠിച്ചൊന്ന് കിട്ടിയാ പിന്നെ സാദാ സ്കൂൾ ആയാലും അങ്ങ് പഠിച്ചോളും ആ ഗവൺമെന്റ് സ്കൂളാകുമ്പോ അങ്ങനെ അതെ പ്രൈവറ്റ് സ്കൂളാകുമ്പം കുറച്ചൂടെ നല്ല പഠി
ആഹ് അതാണ്
ആഹ്
ആ പിന്നെ അത് ആ ട്രാക്കിലങ്ങ് കേറി കഴിഞ്ഞ് ഓൽക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞ പ്പോ പിന്നെ ഇപ്പൊ മാറ്റി
ആഹ് അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചോളൂല്ലോ
അപ്പൊ പിന്നെ പഠിച്ചോളും അപ്പ പിന്നെക്കെ ഒരു വിധമൊക്കെ മനസിലായപ്പോ പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യ ങ്ങള് മനസിലായി കഴിഞ്ഞപ്പോ സുഖണല്ലോ ബാക്കി
ആ ആ ആ അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടി വരൂല്ലോ
അതാണേ പൂമോള് ഓള് ഇതേ മാതിരി ഓൾതൊക്കെ നോക്കിക്കോളും അപ്പ പിന്നേ നമുക്ക് ഓളുടെ കാര്യത്തിൽ വല്ല്യ ഇത് വേണ്ട ഓള് ക്കെത്തി പിന്നെ ഇത് വരെ അങ്ങനത്തെ ചെയ്യ അപ്പൊ പിന്നെ ഓള് ഒറ്റ മറ്റൊന്റെ ആ ഒ റ്റക്ക് ഓള് ഒറ്റക്ക് ഫുള്ള് ഉം പഠിക്കും ചെയ്യും ഒക്കെ ചെയ്യും പിന്നെ സംശയണ്ടെങ്കി മാത്രേ വെരോള്ളൂ ചോയി
ആഹ് ആഹ്
മോന്ക്കാണെങ്കി അമ്മള് ഒപ്പം ഇരിക്കും മാണം ഒന്നാം ക്ലാസ്സില് എത്തിയിട്ടേ ഇള്ളേലോ ഓല് ആൺകുട്ട്യാളായത് കൊണ്ട് പിന്നെ ഭയങ്കര കളിയാ വെ റും കളി ഞമ്മള് ഇരിക്കെന്നെ വേണം ഒപ്പം അല്ലെങ്കി അമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാ അപ്പൊ എന്തേലും ആടെ കിട്ടിക്കൊണ്ട് കളി തൊടങ്ങോല്
അതേയൊ ആഹ് പഠിക്കിന്ന സമയത്ത് നല്ലോണം നോക്കണല്ലോ
ആഹ് അതാണ് അപ്പൊ പിന്നെ ഓന് ആൺകുട്ടികളൂടി ആവുമ്പ പിന്നെ ഓൽക്ക് ഓൽക്ക് വെറും കളീന്നില്ലെ ചിന്ത മാ ത്രേക്കാരം അപ്പ പിന്നെ ഓരെ ഓന്റെ ഓന്റൊപ്പം ഇങ്ങെ ഇരുന്നൊട്ക്കാ അതാണെ അപ്പൊ പിന്നെ പെൺകുട്ട്യാളെ മാര്യയല്ലല്ലോ പെൺകുട്ട്യാ ക്ക് പിന്നെ പഠിക്കണംന്ന്ല്ല ഒരു ഇത്ണ്ടാവു അതാണെ
ഉം നിങ്ങള് വീട്ട്ലാണോ മോൻ സ്വന്താണോ ഇണ്ടാവാ
ആഹ് ഞങ്ങള് എന്താ കൂ ട്ട് കുടുംബാണ് അപ്പോ ഇമ്മിം ഇപ്പിം എളേച്ചി അങ്ങനെക്കെണ്ട് അപ്പൊ ഓലൊക്കഞ്ഞ് ഓഹ് ഇപ്പോ ഓലും ഇമ്മിം ഉപ്പിം പൊറ്ത്തോയ്ക്ക്ണു അങ്ങനെ ഇന്നളേച്ചി ഡ്രൈവിംഗ് സ്കു പഠ്ച്ച് ഡ്രൈവിംഗ് ഇട്ക്കാൻ പോയിക്ക്ണ് പോയിട്ട്ണ്ട് ഓള് അയില് ചേർന്ന്ട്ട്ണ്ട് അപ്പൊ ഓളങ്ങനെ പോയിക്ക്ണു ഇപ്പോ ഓള്പ്പഞ്ഞ് അര മണിക്കൂറായി കഴിഞ്ഞാ ഓള് വരും
അതെയോ നിങ്ങള് ഡ്രൈവിംങ്ങൊക്കെ അറിയോ നിങ്ങക്ക്
ഞാന് ഹസ്ബന്റിന്റെ സ്കൂട്ടിണ്ട് അപ്പൊ അതുകൊണ്ട് ഞമ്മളെ ഇതിലെങ്ങനെ ഓട്ടും പക്ഷേ ഇന്ക്ക് ഏഹ് ഈ ഇട്ക്കാത്തോണ്ട് കൊറേ ആഹ് കൊറേ ആയിട്ട് ഇട്ക്കാത്തോണ്ട്പ്പ ഊര ശരിയായിട്ടില്ല എപ്പളേങ്കിലു ഉള്ളേലോ ഇട്ക്കോള്ളൂ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത കൊണ്ട് ഊര ശരിയായിട്ടില്ല
ആഹ് എന്ക്ക് സൈക്കിൾ ബാലൻസ്ണ്ട് സൈക്കിൾ പഠിക്കാൻ പറ്റുന്നില്ല, ഒരു പേടി.
അതെ ഹൈറ്റ്ല്ലേ? ഈ ഹൈറ്റ് ഇല്ലേ ഹൈ
ഹൈറ്റാ അത്യാവശ്യത്തിന് അധികല്ല അത്യാവശ്യ ഹൈറ്റ് ഉണ്ട്, ആ
ആഹ് എന്നാ പിനെ കൊഴപ്പല്ലേ അത് പേടിയായതോണ്ടേക്കാറല്ലേ.
ആഹ് ഇങ്ങനെ വണ്ടീന്റെ വെയ്റ്റ് ഇങ്ങനെ താങ്ങാ അങ്ങനെയൊക്കെള്ള ഒരു പേടി ആ പേടി ആയതോണ്ട്. അപ്പ ഞാൻ വിചാരിച്ച് പോയിട്ട്ന്നെ പഠിക്കാന്ന് ഇവിടുന്ന് ഇവിട്ന്ന് ആവുമ്പോ നമുക്ക് ഇവിടെ അട് ത്തൊന്നും നമ്മളെ വീടിന്റാടുത്തൊന്നും ഗ്രൗണ്ട് ഒന്നും ഇല്ല പഠിക്കാൻ പോവാനാന്. അപ്പ പഠിക്കുന്നതന്നെ റോഡ് വന്ന് പഠിക്കണം, അപ്പ അതൊരു പേടി.
നമ്മളെ വീട്ട്ന്ന് പഠിക്കുമ്പോ അല്ലേ.
ആഹ് അപ്പോ പോയി പഠിക്കാണെങ്കില് ഓലന്ന് പഠിപ്പിച്ച് തരുവല്ലോ.
ആഹ് ഓലോന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി തരും.
അതെ നമ്മള് വന്നപ്പോ ആ രെങ്കിലും വണ്ടി എടുക്കുമ്പോ അതും കേട് വരുന്നു നമുക്ക് പേടിയാണല്ലോ പഠിക്കുമ്പോ വികല് ഒക്കെ ഇണ്ടാവല്ലോ. പോയി പഠിക്കുന്ന ആ ഒരു പ്രശ്നംണ്ടാവൂലല്ലോ അപ്പ പോയി പഠിക്കാ
അതാണ് നമ്മള ഹസ്ബൻഡ് ഒക്കെ പഠിപ്പിച്ച് തരിയാണെങ്കില് ഞമ്മക്ക് നാ നാല് ട്ടു ഒര അങ്ങനല്ല ഇങ്ങനല്ല പറഞ്ഞ് നിങ്ങള് ദൂര അള ട്ടില്ല പറഞ്ഞ് അടി കിട്ടു ആദ്യ ഓലട്ത്ത്ന്ന്, ഇന്ന് ഇപ്പ അവ്ട് ന്നാവുമ്പ നമ്മള് പൈസ കൊടുത്ത് കൊറച്ചുമ്പോ അതും ഉണ്ടാവില്ലല്ലോ അടി ആഹ് ഓലൊക്കെ പറഞ്ഞ് മനസിലാ വെരു വാല്ലോ
ആഹ് ആഹ് അപ്പം ഞാൻ ചോയിച്ച് രണ്ടുമൂന്ന് ഉത്തരം പഠി ക്കാന്ന് വിചാരിച്ചു
കുട്ടിങ്റുപടെ
ആഹഹാ
ആഹ് ആഹ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കി പിന്നെ നല്ല സുഖം താല്പര്യംവെണ്ണട്ടോ
ആഹ് അതാണ് ഇപ്പ ഇങ്ങനെ ഇവിടുന്ന് കൊറഓക്കെ പഠിക്കാൻ ഒരു പേടി ഒരു മടിയൊക്കെആണ് ആഹ് പോയി പഠിക്കാനൊരു സാഹചര്യം ഉണ്ട ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ നൊക്കുന്നുണ്ട് അപ്പൊ അടുത്ത മാസം അത് ക്ലാസ്സ് തുടങ്ങും അപ്പ അയിന്റെ എടയിക്കൂടെ ഇത് നൊ നടക്കുവോന്ന് നോക്കണം എങ്ങനെ
ആഹ് ജോയി ചേർന്നിട്ടുണ്ടാവൂലേ അക്കൗണ്ടിം‌ങ്‌ ക്ലാസ്സിന്
ആഹ് ആഹ് ചേർന്നിട്ടുണ്ട് അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഇതൂടെ നടക്കുവൊന്ന് നോക്കണം ക്ലാസ് തുടാങ്ങിയാ പിന്നെ ആകേ ശനി ഞങ്ങറാല്ലേ ലീവ് ഉണ്ടാവും അപ്പ അയിന്ന് ആഹ് അപ്പൊ അത് ഇത് പഠിക്കാനും കൂടെ പോവൊന്ന് നടകൊന്ന് നോക്കണം എന്നിട്ട് വേണം പഠിക്കാൻ പോവൻ
ആഹ്
ച്ചുട്ടുണ്ടെ ക്ലാസിലൊക്കെ പോവാൻ സുഖയിരുന്നു
ആ സുഖണേ ഞമക്ക്റ് ഒന്നും വേണ്ട റോട്ട് കറ്റാൻ പോയി കിട്ടിയാലേ
ആഹ് സുഖ ഇപ്പ നമ്മള വിശാത്തിന് ഒക്കെ നമുക്ക് കടയിലൊക്കെ പോണെങ്കിൽ വേറെ ആരോട് പറയണ്ടല്ലോ വണ്ടി ഉണ്ടെങ്കി പിന്നെ നമുക്ക് വണ്ടി എടുത്തു പോൻ സുഖമാണല്ലോ ഇവിടെക്കെ ആണെങ്കി നമു ക്ക് എന്തെങ്കിലും സാധന ഒക്കെ നമുക്ക് ചെറിയ സാധനം കിട്ടണെങ്കിൽ പോലും ഇവിടെ അടുത്തൊന്നും കടഇല്ല നമ്മളൊരു ബസിലൊക്കെ പോവാഉള്ള ദൂരട്ട് ആഹ് അങ്ങനെ പോന്നനെ അലോയിക്ക് നമുക്ക് മടിയവും
ആഹ് അങ്ങനെ ആക്പഴാണ് നമുക്ക് ഇതിന്റെ ഗതികേട്
ആഹ നമ്മുടെ മുറ്റത്തുന്നാണെങ്കിൽ ബസ്സ് കിട്ടയില്ല അത് ബസ്സിപ്പ കേറാനാണെങ്കിലും ഓട്ടോ കേറാനാണെങ്കിലും നമ്മള് കുറച്ച് നടക്കണം അപ്പം അതൊക്കെ ആലോചിക്കുമ്പോ നമുക്കൊരു സങ്കടം വരും അപ്പൊ വണ്ടി അറിയ അങ്ങനത്തേനൊക്കെ നമുക്ക് വണ്ടി അറഞ്ഞാ നല്ലൊരുപകാരം
ആഹ് അമ്മ അതിനൊക്കെ സുഖാണ് മറ്റേത് നമ്മള് ഹസ്ന്റ്‌ എവിടെയൊക്കെ ക്കെയുണ്ടോ
ഇല്ല ഇല്ല
രുവില്ല
ആഹ് ആഹ്
ആഹ് അങ്ങനത്തെ വേറെ മുക്ക് ഡ്രൈവിംഗ് പഠിക്ക നല്ല കാര്യാണ്
അതെ അതെ നമ്മുക്ക് അത്യാവശ്യം നമ്മളെ ഞമ്മൾക്ക് എടേലും പോകാനൊക്കെ ഇപ്പത്തെ കാലത്ത് എല്ലാരും വണ്ടി ഓടിക്കല്ലോ ആരും ഇപ്പോ വണ്ടി പഠിക്കാത്തോരൊന്നും ഇല്ലല്ലോ
ഇക്കാത്തപ്പം പിഠിക്കാത്തൊര് പൊട്ടമാരാ
ആഹ് അങ്ങനാ പറയാ ഇപ്പ എല്ലാരും ഇവിടെയൊക്കെ എന്നേകാ ലും ചെറിയ കുട്ടികള് വരെ വണ്ടിയോടിക്കും
അതാണ് ഞമ്മ ഞമ്മള് ഇങ്ങനെ നിൽക്കും ചെറിയോരൊക്കെ ഇപ്പ ഇപ്പൊ ഒ ഒന്നും വേണ്ട പത്താം ക്ലാസ് പഠിച്ച കുട്ടികളൊ
ആഹ് ആഹ് ഓലക്കെ വണ്ടിയ കൊണ്ടടുക്കുന്നത് ഇപ്പൊ വണ്ടി അറിയാത്ത ആരുല്ല അപ്പം ഇതൊക്കെ ആണെങ്കില് വണ്ടി അറിയന്ന് വന്നാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതവാരുന്നു ഇപ്പൊ വണ്ടി അറിയൂല്ലന്ന് പറഞ്ഞാല എല്ലാരും
ആ അതാണ് മോശമാണ് ഇപ്പ എന്റെ വി എന്റെ വീട് അപ്പൊ അതേമാതിരി കശ്മീരിന്റെ വീടിന്റെ കൊ അടുതാണ് കുറച്ചെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് അപ്പനിക്ക് വീട്ടിക്കൊക്കെ പോയിക്കഴിഞ്ഞാ മദ്ര സക്ക് പോവാനും ഇവിടന്ന് സുഖാണ് പക്ഷെ എനിക്കിതിമക്ക് അറിയും പക്ഷെ ഞാനോടിച്ച് ശീലല്ലാത്ത കൊണ്ട് പിന്നെ ഇപ്പ നമുക്ക് പേടിയല്ലെ മെയ് റോട്ടി കൂടിക്കെ പോവാന്
അതെ അതെ അത് വണ്ടി ഓടിച്ച് വണ്ടിയൊക്കെ ആവുമ്പോ വണ്ടി ഒക്കെ ആവുമ്പോ അമ്മക്ക് അങ്ങനെ യൂട്യൂബില് ക്ലാസ് കാണുംപോലെ അങ്ങനെ കണ്ട് പഠിക്ക്യാൻ പറ്റൂലല്ലൊ നമക്ക് ആരെങ്കിലും
ആ ഷോട്ട് വീഡിയോല് കാണാലോ. എവിട്ന്ന് സ് സ്റ്റാമ്പ് പോവാ എവിന്ന് പഠിച്ചെ ഞാൻ യൂട്യൂബിലൊക്കെ പഠിച്ചു
ആഹ് നമക്ക് വണ്ടി ആവുമ്പോ നമക്ക് യൂ യട്യൂബിലൊന്ന് നോക്കി പഠിക്ക അതിനായിട്ട് നമ്മള് ക്ഷമ ഒരാളും വേണം വണ്ടിയൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ഒരു വട്ടം എന്തേലും ഈ വണ്ടി അറിയുന്ന ആൾക്കാർക്ക് നമ്മള് വണ്ടി അറിയാണ്ട് കളിക്കുമ്പോ ഓല്ക്ക് ചെല്പ് ഇപ്പ ദേഷ്യം പിടിക്കും
അമ്പെ പിടിക്കും പെട്ടെന്ന് പിടിക്കും
ആഹ് നമ്മ നമ്മക്ക് സംഭവം നമുക്കൊന്നും അറിയാത്തോണ്ട് നമക്ക് വണ്ടിനെ പറ്റി
അറില്ല. ആഹ് ആഹ്പ്പന്റെ എലേച്ച്യന്നെ എ ഇന്റബന്ഡ് ഇങ്ങനെ പഠിപ്പിച്ചാ നിന്നേ ഓല്ക്ക് വേ ദേഷ്യം കേറും അപ്പൊ പോലെ തല്ലല് അടി യൊടങ്ങും. അങ്ങനെ ആട്ടെല്ലേ ഇങ്ങനെ ആട്ടല്ലേ അറ്ങ്ങാണ്ട് ഓല്ക്ക് ദേശ്യം വര്യാണ്
ഓല്ക്ക് വാണ്ട്യെത് നല്ലോണം അറിയും അപ്പോല്
ആഹ് ദേഷ്യം വെര അപ്പോഓളോട് അറിം ആഹ് ബോള് അങ്ങനെ പോക്കോൺ രണ്ടിസായിറ്റ് പോക്കൊടങ്യലെ അപ്പം ഓളോട് നല്ല സുഖാണ്. ഇബെലാണെങ്കി മക്ക് പറ്ഞ്ഞ് മൻസിലാക്കി തരൊയും ചെയ്യും
ആഹ് അതാണ് അതാണ് ബാക്കിയുള്ളവരാവുമ്പോ ഓല്ക്ക് ദേഷ്യം പിടിക്കും ഞമ്മ ക്കാണ് ഞമ്മളെ കാര്യ ഇതാണല്ലോ അപ്പൊ പോയി പഠിക്കുമ്പ നമ്മള് പൈസ എടുത്ത് പഠിക്കാണല്ലൊ. അപ്പോല്ക്ക് നമ്മളോട് ദേഷ്യം പിടിക്കാനൊന്നും പറ്റ്
ആഹ് ആഹ് ഒന്നും പഠി പറ്റൂലല്ലോ ഓല് നമ്മളെ ശരിക്ക്ന് പഠിപ്പിച്ച് തരൊയും ചെയ്യും
ആഹ് അതെ
നമുക്ക് നമ്മ ആവശ്യത്തി അതാണ് പോയി പഠിക്കണ സുഖമ- പിന്നെ ഓ പിന്നെ അത് കഴിഞ്ഞ ഒക്കെ ബക്കും അല്ലൊ ഒക്കെ പഠിക്കും അതും കഴിഞ്ഞ- ഒക്കെ ഉണ്ട് നല്ല പോലെ ലൈസൻസ് കിട്ടും
ആഹ് ലൈസൻസ് കിട്ടുള്ളു പോയി പഠിക്കുമ്പോ ലൈസെൻസ് കിട്ടുംയില്ലേൽ പിന്നെ നമ്മ വീ- പെട്ടെന്ന് പഠിക്കുന്ന പോലാണെങ്കില് സ്ഥിരട്ട ഓ-
ഓടിക്കണം അതാണേ പിന്നെ ഇവിടെ സ്കൂട്ടിയുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഓട്ടിക്കയാണേ - ക്ക് ആണേൽ സുഖാവ പഠിക്കണെങ്ക സുഖ വേഗം പടിഞ്ഞു കിട്ടും നമ്മള് എടുക്കുയില്ല
അതിനായിട്ടൊ ഒരാളുണ്ടെങ്കിൽ ഇപ്പ നിങ്ങക്ക് ഇങ്ങളെ ഇളച്ചി പഠിച്ചാല് നിങ്ങളെ ഇളച്ചി അങ്ങ് പഠിച്ച് തന്നാല്- നിങ്ങക്ക് നമ്മള് പെണ്ണുങ്ങല്ലാം ആവുമ്പോ നമുക്ക് ഒരു ക്ഷമ ഉണ്ടാവല്ലേ
ക്ഷമണ്ടാവും ഇപ്പൊ ഞാന് ഞങ്ങള് ഞാന് ഓർക്കും പക്ഷെ എനിക്ക് ഇതേമാതി - എനക്ക് ഒരു രണ്ട് ദെവിസം അടുപ്പിച്ചണ്ട് മൂന്ന് ദെവസം അപ്പിച്ചണ്ട് സ്കൂട്ടി കയ്യി കിട്ടുകയാണെങ്കില് ഇന്റെ ലെവൽ- ട്ടോ പക്ഷെ നമ്മക്ക് ഇച ത് ഞാൻ വണ്ടിയോ അത്രേ ഉള്ളൂ അതിന്റത് വണ്ടി ഓട്ടിയാലും ഇന്റെ ഊര് അങ്ങനെ അങ്ങോട്ടും- പക്ഷ ട്ടൊക്ക ചെയ്യത് ഞാന് ഇതിന്റെ മുൻപ് ഇതേമാതിരി ഒറ്റക്ക് ഓട്ടി ഹസ്ബന്റ്നെയും മോളേം വെച്ചൊക്ക പോയിനി പക്ഷെ- ക്കാന് പിന്നെ എന്റെ ഡെലിവറിയും കാര്യൊക്കെ ആയപ്പോ പിന്നെ ഞാനതാണ് പറ്റണ വിട്ടു പിന്നെ നമുക്ക്- ഈ സൈക്കിള് ബാലൻസ് ഇല്ലാത്തൊണ്ട് കൂടുതല് ലെവല് ആയിട്ടില്ല
ആ അതൊന്ന് വേഗം വണ്ടി ഇങ്ങനെ ഓടിച്ചു തന്നെ കഴിഞ്ഞ-
പഠിക്കേ ആഹ് അതന്നെ അത്രേയുള്ളൂ അവ- ഹസ്ബന്റ് പറയ്വ വണ്ടിയ സ്കൂട്ടി മാറ്റിയാണ് ഇനി ഒരു ബുള്ളറ്റ് എടുക്കാന്ന് പറഞ്ഞു അപ്പ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കുമ്പോൾ തരുവോണ്ടോയി ഇനി- എന്ന പിന്നെ നമ്മക്കെതന്നെ സുഖായിട്ട് പഠിച്ചാല മറ്റേത് ചെലപ്പോ ഹസ്ബൻറ്റിന്റെ ആവുമ്പോ നമുക്ക് കൊഴപ്പമില്ല മറ്റുള്ളേരുടെ എടുക്കുമ്പോ നമുക്ക് എന്ത- മറിയേ അങ്ങനെ ആയിക്കഴിഞ്ഞ ഒക്കെ നമുക്ക് കൊറച്ച് പേടിയാണ് ഇതാവകുമ്പ നമ്മള് തന്നെ ആഹ് ഓക്കെ ശെരി
ഉം